കേക്കാമോ ഹലോ കേൾക്കാമോ ആ എന്തെടുക്കുആരുന്നു? അതെ കേൾക്കാം കേൾക്കാം.
ഞാൻ ഇവിടെ ആണെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കാരുന്നു അപ്പൊ വിചാരിച്ചു ഇവിടെ എന്താണ് വായനാശാലേന്ന് ഒന്ന് രണ്ട് പുസ്തകം കിട്ടി ഞങ്ങക്ക് വായന ദിനത്തോടനു ബഷീർ ദിനമായിട്ടനുബോന്ധിച്ചു അപ്പൊ ആ പുസ്തകങ്ങളിങ്ങനെ വായിച്ചോണ്ടിരിക്കുയാരു
ഓഹ് അതെയൊ ഓ ഏപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വെറുതെ ഇരുന്നപ്പം വായിക്കാന്ന് കരുതി അല്ലിയോ?
അതെ അതെ അല്ലാതെപ്പോ അങ്ങനെ വായനൊന്നും ഇല്ല ട്ടോ എപ്പോഴും ഇങ്ങനെ വിശ്രമം മാത്രേള്. ഇപ്പം വിചാരിച്ച് എന്തെങ്കിലും ഗുണമുള്ളരു കാര്യം ചെയ്യാം നമ്മള് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ വായിച്ചാലും വളരും വായിച്ചില്ലെലും വളരുംന്ന് പറയുന്ന പോലെ ഞാൻ കുറിച്ച് വേ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വായിക്കാ മതെ
അതെ അതെ ഈ പറയുന്നപോലെ താങ്കളുടെ ഈ നല്ലൊരു ശീലമാണ് കാരണം ഇന്നിപ്പം വായനയുടെ പ്രാധാന്യ കുത്ത് പ പ്രാധാന്യത്തെ കുറിച്ച് പറയുആണെങ്കിൽ അധികം പൊതു പൊതുവെ അങ്ങനെ ആരും എന്തുവ ഇങ്ങനെ വായിക്കുന്നൊരു ശീലം വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ പുതിവും പുതിയ പുതിയ ഇപ്പം വായനും വായിന്റുടെയാണല്ലോ നമ്മള് പുതിയ അറിവുകൾ ഇപ്പ പുതിയ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കേം നമുക്കൊരറിവ് ലഭിക്കേം ചെയ്യും ഇപ്പ പൊതുവെ അങ്ങനാരും വായിക്കാൻ താൽപര്യപെടാറില്ലല്ലാ എല്ലാവരും ഫോണിന്റെ ഉപയോഗത്താൽ എല്ലാരും വീട്ടില് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്
അതെ അതെ തീർച്ചയായും വായന മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും വളർത്തുന്ന ഈ ഏറ്റോം നല്ല ശീലങ്ങളിലൊന്നാണ്
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ വായന അതായത് ഈ വായന എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇ ഇപ്പം ഓരോത്തരും എഴുതിയ നോവല് കഥകൾ എന്നിവയല്ലാതെ പുസ്തകങ്ങള് പ ത്രങ്ങളും മാസികളും മറ്റി വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് അറിവ് നേടുന്നതെയാണ്
അതെ അതെ തീർച്ചയായും ആ് അങ്ങനെയാണ് ഗ്രന്ഥങ്ങൾ എന്നിവ വായിച്ചറിവ് നേടുന്നതിന്നെയാണ് വായന എന്ന് പറയുന്നത്
അതെ അതെ ഇപ്പൊ ഈ ഗ്രന്ഥങ്ങൾ ഇപ്പ നമ്മൾ പറയും വായന ദിൻ വായന വായ് ക്കണംന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും വായിക്കണം എന്ന പറയാൻ പോന്നേ എടുത്ത് പറയുന്നതെന്തുവാ എല്ലാരും നോവല് കഥ അങ്ങനെയുള്ളതിനാരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് പക്ഷേ അതു മാത്രമല്ല ഈ പറയുന്ന പോലെ പുസ്തകങ്ങള് പത്രങ്ങള് മാസികൾ എന്നിവയിലൂടെ നമ്മൾ വി ജ്ഞാപ്രദമായ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോ അറിവ് നേടുന്നുണ്ട് ഇപ്പൊ ഈ വായിന ഈ വായനശേഷി വർധിക്കുയാണെങ്കി വായനശേഷിയിലൂടെ നമുക്ക് അറിവ് വർദ്ധി ക്കേം ഭാഷാശേഷിയും ചിന്താശക്തിയും ഓർമ്മ ശക്തിയും മെച്ചപ്പെടുത്താൻ സകായിക്കുന്ന ഒന്നാണ് ഈ വായന എന്ന് പറയുന്നൊരു ശീലം പ്രത്യേകിച്ചുമായി ഇപ്പോഴത്തെ പുതുതലമുറയിലെ കുട്ടികൾ ഇപ്പം ഈ വിദ്യാലയ കാലഘട്ടത്തിലെ കുട്ടികളാണ് പൊതുവേ ഇപ്പോഴേ എ വായനാശീലം വളർ ത്തി എടുക്കേണ്ടത് അവർ ഇപ്പോഴത്തെ ഈ ഈ വിദ്യാലയ കാലഘട്ട ഘട്ടത്തിലെ കുട്ടികളാണെങ്കിൽ പൊതുവെ വായനശീലം വായനശീലം വളർത്തിയ എടുക്കുകയാണെങ്കിൽ അവർക്കത് എന്താണ് ഭാവിയിൽ വളരെയധികം ഇതു വം അവരുടെ ഭാവിൽ നല്ലത് നല്ലതുോലെ ഭ ഉപയ ഉപയോഗപ്രദമാകും കാരണംന്ന് വെച്ചാൽ അവര് വായിച്ചു തന്നെ വളരണം ഇപ്പൊ നമ്മുടെയൊക്കെ കാലത്താണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പം എന്താണ് നമ്മുടെയൊക്കെ കാലത്ത് പൊതുവെ അങ്ങനെ വായിക്കുന്ന കുട്ട കുട്ടികൾ വായനശീന ഉുള്ള കുട്ടികൊക്കെ പൊതുവേ കുറവായിരുന്നു ഈ പറയുന്ന പോലെ എന്നെ പോലെ പറയുന്ന ഒരു നമ്മൾ വായിക്കുമെങ്കിലും അങ്ങനെ പൊതുവേ മനശീലമ ഇല്ല എന്നാൽ വായിക്കുകയാണെങ്കിൽ എന്തേങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ബുക്ക് വായിക്കുക പിന്നെ എ പ്പോഴ ഏതെങ്കിലും ഒരു നല്ല നല്ല നോവൽ ഒകെകിട്ടി കിട്ടുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഇടയ്ക്ക് അഖിൽ ധർമ്മജൻ എഴുതി തന്നെ എഴുതി എഴുതിപ്പ് സാമൂഹ്യ മാധ്യമ പ്രവർത്തിയിലൊക്കെ വളരെയധികം പ്രശസ്തി മമായ ഒരു നോളുടെ റാംകെറോഫ് ആനന്ദി
അതെ വിദ്യാർത്ഥികൾക്ക് വായന വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പഠന വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പുതിയ വാക്കുകൾ പഠിക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും വായനെ സഹായിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്
അതെത പറുന്ന പോലെ റാം കേറോഫ് ആനന്ദി പറ അനെ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറേണ്ടതൊക്കെ നോവലൊക്കെ വായിക്കുമ്പോൾ കൂടുത കൂടുതൽ കുട്ടികൾിങ്ങനെ എന്താണ് ആ ഇടക്കാണ് ഞാൻ അങ്ങനുള്ള റംകർ ഫാനതി എന്നൊക്കെ പറയുന്നത് ആ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയത് പിന്ന ഇപ്പ നമ്മൾ ഈ പറയുന്നുുള്ളത് വായനാശീലങ്ങളെ ഇപ്പോഴും കുട്ടികള വളർത്തിത്തെഴുതി ഏറ്റവും നല്ലൊരു സ്വഭാവശീലമായിട്ടാണ്നിക്ക് തോന്നാറുള്ളത് ആ താങ്കൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ
അതെ അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നാറുണ്ട് വിദ്യാർത്ഥികൾക്ക് വായന എങ്ങനെ സഹായിക്കുമോക്കുന്ന ഏറ്റവും വലിയൊരു എന്താണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠന വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പുതിയ വാക്കുകൾ പഠിക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും വായന സഹായിക്കും ന്നു ണ്ട് കുട്ടികളെ
അതെ അതെ അതെ അതെ ഈ പറയുന്ന പോലെ വായനശീലത്തിലൂടെ നമുക്കൊരു വ്യക്തിത്വ വികസനത്തിന് സഹായിക്കാം അത് ഒരു കുട്ടിക്ക് വ്യക്തിത്വ വികസനംവളരുമ്പോ വളർത്തി എടുക്കുന്നു സോറി സാധിക്കുമോ
അതെ അതെ തീർച്ചമായും തീർച്ചയായും നല്ല പുസ്തകങ്ങൾ നല്ല ചിന്തകള് അതുപോലെ തന്നെ നല്ല സ്വഭാവം വളർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട്ടി അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇപ്പൊ നിരന്തരമായി ഇങ്ങനെ പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിയണെന്നുള്ള ആ കുട്ടിയുടെ മനസ്സിൽ ഓരോ ആശയങ്ങള് അതുപോലെ തന്നെ ചിന്തകൾ പ്രേരണകൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം മികച്ച രീതിയിൽ രീതിയിൽ മുന്നോട്ട് പോകും
അതെ അതെ താങ്കൾ പറയുന്നത് വളരെ ശരിയാണ് ഈ പറുന്ന പോലെ തന്നെ ഒരു വായനയിലൂടെ സ്വന്തം ഒരു കുട്ടിയുടെ വ്യക്തി വ്യക്തിത്ത വികസനത്തിന് വളരെയധികം സഹായിക്കുമല്ല ഈപറയുന്ന പോലെ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണെ നല്ല ചിന്തകള്ളൊക്കെ നല്ല സ്വഭാവമൊക്കെ വളരും വളർത്തി എടുക്കുവാൻ ആ കുട്ടിക്ക് സ്വയം ഒരത്മവിശ്വാസം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കൊല്ലേ ഈ പറയുന്ന ങ്ങനെ ഏതു തരത്തിലുള്ള പുസ്തകങ്ങൾ വായി കൂടുതൽ വായിക്കണം എന്ന് തോന്നാറുണ്ടോ കാരണം ഒരു കുട്ടിക്ക് നല്ല ശീലം പൊതുവെ വളർത്തിയ എടുക്കണമെങ്കിൽ
എന് അഭിപ്രായത്തില് നമ്മള് ജീവചരിത്രങ്ങൾ സാഹിത്യകൃതികൾ ശാസ്ത്ര ഗ്രഥങ്ങൾ ചരിത്ര പുസ് പുസ്തകങ്ങൾ കഥകൾ കവിതകൾ എന്നിവയിൽ വായിക്കുന്നതാണ് വളരെ നല്ലത് ഇപ്പം ജീവചരിത്രങ്ങൾന്ന് വരുമ്പോ ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങൾ അതിലണ്ടകുന്ന പളിച്ചകൾ അല്ലെങ്കി അവരുടെ ജീവിത ത്തില ഉണ്ടാവുന്ന ഓരോരോ ഘട്ടങ്ങൾ അതൊക്കെ മികച്ച രീതിയിൽ എന്താണ് മനസ്സിലാക്കാനും ആശ്വസിക്കാനും അല്ലെങ്കിൽ പിന്തുണയ്ക്കാനും കഴിയുന്നത് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെയാണ്
അ ഈ ജീവചിത്രങ്ങൾ സാഹിത്യകൃതികൾ എന്നിവയൊക്കെ കൂടുതൽ തന്നെ എന്തുവാ കുട്ടികളില് കുട്ടികളെ സഹായിക്കുകയും ഈ അവർ ഇതിലൊക്കെ ഓരോ മഹാ മഹത് വ്യക്തികളുടെ ജീവചിത്രങ്ങളൊക്കെ അറിഞ്ഞ തന്നെ പൊതുവേ ഒരു ഭാവിൽ അവർക്ക് ഉപകാരപ്രതുവേ പ്രദമാവുകയും സാഹിത്യകൃതിലൊക്കെറിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടേതായ അറിവ് മെറ്റുള്ള തലമുറകൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാനാവുകയും ചെയ്യുന്നുണ് ഇതേ സമയം ഇന്നത്തെ കാലത്ത് കുട്ടികളിങ്ങനെ വായനാശീലം വളർത്തിയെടുക്കുന്നുണ്ടന്ന് വായനില് നിന്ന് അകന്നു പോകുന്നുണ്ടോെന്നും താങ്കൾക്ക് തോന്നാറുണ്ടോ?
അതെ അതെ തീർച്ചയായും ഇപ്പെ അകന്നു പോകാൻ പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും അമിത ഉപയോഗം അതും പ്രധാനപ്പെട്ട കാര്യമാണ് പല കുട്ടികളും വായനക്ക് വേണ്ടത്ര സമയം കണ്ടെത്തണില്ല ഏത് സമയ മൊബൈൽ ഫോണാണ് ഏത് സയ ഇന്റർനെറ്റാണ് ഏത് സമയ ഗെയിം കളി ക്കാണ് അതിന്റെടെൽ എപ്പെഴാണ് വായിക്കാ സമയം എപ്പോഴാണ് വീട്ടുകാരെട്ത്തിരിക്കാനും ഏഹ് കുശലം ചൊല്ലാനും ഒക്കെ സമയം
അതെ തെ ഈ പറയുന്ന പോലെത്തെ ഇപ്പെഴത്തെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്താലാണ് കൂടുതൽ കുട്ടികൾക്ക് പരി ഒരു പരിധി വരെ വീട്ടിനുള്ളി അടച്ചിടിക്ക് അടച്ചിടീക്കേണ്ടത് അതാത് ഒതിങ്ങിക്കൂടേണ്ട ഒരവസ്ഥ വരുന്നത് കാരണം അവരിൽ എല്ല ഇപ്പ ഫോണിന്റ ഉപയോഗവു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗക്കെ വളരെയധികം കൂടി വരിക്ക്ണ് പ്പൊ പല കുട്ടികളും വായനയ്ക്ക് ക്ക് വേണ്ടത്ര സമയം കണ്ടെത്തുന്നില്ല അതുപോലെ തന്നെ അവർക്ക് വായനശീലം വളർത്തുന്നൊരു എന്തൊക്കെപ്പം ഏ ഒരു വായനശീലം വളർത്തിയടുക്കുന്ന ആ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനകരമാവും. പക്ഷെ അവർക്കൊരു ബോധവൽക്കര ക്ലാസുകൾ കൊടുകയാണെങ്കിൽ നമുക്ക് എന്തൊക്ക് ഏതൊക്കെ വായനാശീല വളർത്തു പ്പോ എന്തൊക്ക ചെയ്യണം അല്ലെങ്കി എന്തൊ ക്ക എനെയെക്കെ നമ്മ്ക്ക് ക്കൊരു ദവസം മാറ്റി ചെലവഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു എ പലപ്പോഴും തോന്നാറുണ്ടോ?
അതന്നെ പറഞ്ഞെ ന്റെ അഭിപ്രായാണ് എല്ലാവരും ഇതന്നെ തുടരണന്നില്ല പക്ഷെ ദിവസവും കോർച്ച് കോർച്ച് സമയം വായനയ്ക്കായി മാറ്റി വെക്കണം ലൈബ്രറികൾ കുട്ടികളെ കൊണ്ട് സന്ദർശിപ്പിക്കണം നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുപ്പിക്കണം ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം ദെവസും കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ കാണ ഇതിന് പുറമേ ദിവസും കുട്ടികളെക്ക കൊണ്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലെ ഭാഷാ പുസ്തകങ്ങൾ ദിവസവും. ഒരു ദിവസം മടികൂടാതെ പത്ത് മിൻറ്റ് ഓരോ ഭാഷാ പുസ്തകവും വായിപ്പിക്കണം. വായിക്കുമ്പോഴാണെ അവർക്കത് പരിചിതമാവത്തൊള്ളൂ അല്ലെത് പെട്ടെന്ന് വന്നു ഒരിക്കലും ഒരു കുട്ടിക്ക് അക്ഷരമാല പഠിച്ച് വായിക്കാൻ പറ്റത്തില്ല. പരിസ്രമിക്കണം വീണ്ടും വീണ്ടും വായിച്ചത് തുറപ്പിക്കണം അങ്ങനെ പറ്റൂ അല്ലാതൊരിക്കലും പെട്ടെന്ന് വന്ന് ഇന്നെ വായിച്ച് തീർക്ക ഇന്നെന്താ കുട്ടിയെ ചെല അച്ഛനമ്മമാര് അടിക്കുന്നണ്ട് ഇവക്ക് വായിക്കാ ന റിയത്തില്ല ഇവന് വായിക്കാന റിയത്തില്ലാന്ന്. അങ്ങനെയല്ല പറയേണ്ടത് അവർക്ക് ആ ഒരു പടി കയറാനുള്ള അവസരം കൊടുക്ക സമയം കൊടുക്ക. ദിവസവും ഒരു ദിവസം പോലും വായന മുടക്കരുത് വായന തന്നെ ഉണ്ട് ഒരു കുട്ടി വിജയത്തിലത്തുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പ അവര്ടെ ജീവിതമെങ്കിലും അവനത് ഉൾ ഉണ്ടോ ഉയർത്തിക്കൊണ്ട് വരും.
അതെ അതെ ദിവസം കുറച്ച് സമയം വായനക്കായി മാറ്റി വെച്ചാൽ അവന് കുറച്ച് പുതിയ അറിവുകൾ ലഭിക്കും അല്ലേ?
അതെ തെ തീർച്ചയാണ്-
ഈ പറയുന്ന പോലെ തന്നെ ലൈബ്രറികൾ അത് കൂടുതലൊരു അറിവിന്റെ കലവറയാണ് ഇപ്പ ഈ പറയുന്ന പോലെ തന്നെ ഈ വായനാശീലം വളർത്തിയാട്ടുള്ള അതോടൊപ്പം തന്നെ വായന എന്ന് പറയുന്നൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ലൈബ്രറികളാണ് അപ്പ ലൈബ്രറികൾ പോയി സന്ദർശിച്ച് നമക്ക്പ്പം ഏതൊരു വിഷയമാണ് പ്പം ചെ രിത്രരമായാലും അല്ലാ സമൂഹ്യപരമായ ഏതൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തങ്ങൾ നമുക് തെരഞ്ഞെടുത്ത് വായിക്കാനും അറിവ് വികസിക്കാനും ലൈബ്രറികൾ സഹായിക്കുന്നുണ്ടല്ലേ?
തീർച്ചയായും. അതെ അതെ വളരെ ശരിയാണ് ഞാനത് യോജിക്കുന്നുണ്ട് ലൈബ്രറികൾന്ന് പറഞ്ഞാ കുട്ടികൾടെ അറിവ്ന്റെ ഒരു കൂടാരമാണല്ലോ?
അതെ അതെ- അതുപോലെ തന്നെ ആ് നമുക്കിപ്പം ഈ വായനയിലൂടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു- ഒരു പരിധി വരെ ഒരു ഇപ്പോരുത്തെ കുട്ടികൾക്കെ പൊതുവെ ഒരു മാനസിക ആരോഗ്യം മെ ച്ചപ്പെടുത്തേണ്ടതുണ്ടല്ലേ പ്പോരു പരിധി വരെ വായനശീലം വളർത്തിയെടുക്കുമ്പോള്ളൊരു മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ- കഴിയുമോ താങ്കളുടെ അഭിപ്രായം എന്താണ്?
അവെ അതെ അതെ ന്ന് പുസ്തകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കിന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും- അതുപോലെ ന്നെ നമ്ക്ക് ഏറ്റവും പ്രാധാന്യം മനസ്സിന് സന്തോഷവും സമാധാനവും നൽകാനും സഹായിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ മനസ്സിനും സന്തോ മനസ്സിനും ആരോഗ്യം ഉണ്ടാകുമെന്നാണ് എന്റെ ഒര പ്രായം.
അതെ അതെ ഈ പറയുന്നുള്ള തന്നെ വായന ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയ അല്ലേ? പൊതുവെ ഒരു കുട്ടികളിൽ ഇങ്ങനെ നമുക്കിങ്ങന പൊതുവെ ഒരു വായനശല വളർത്തി എടുക്കുയാണെങ്കിൽ ആ കുട്ട നല്ല പുസ്തകങ്ങ വായിക്കുന്നൊ ഒരു കുട്ടിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ലഭിക്കാനൊക്കെ വളരെ ഏറെ അധികം സഹായിക്കുന്നുണ്ടല്ലേ? ഈ പറയുന്നത് പോലെ താങ്കൾ ഈ ഇടയ്ക്ക് ഏതെങ്കിലും ആഹ് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് തനി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഏഹ് പുസ്തകത്തിന്റെ പേരു എല്ലാം പറയാവോ?
ഞാൻ അവസാനമായിട്ട് വൻ വലിയരു വായനക്കാരിയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എങ്കിലും പറയാണ് ഞാൻ അവസാനമായിട്ട് വായിച്ചത് മെർക്കുളി ചെയതന്റെ കലപുസ്തകമാണ്- അപ്പ ർമ്മം ചെയ്ത എനിക്ക് എന്തോ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട്ന്നല്ല ഞാൻ കുറച്ച സായം അതുകോടുകൂടി ബുക്ക് വായിക്കുന്നത് അഖൽ പിി ധർമ്മജന്റെ ആറാംകെറോഫാനന്ദിയാണ്- അതിനുശേഷം അദ്ദേഹത്തിന്റെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഹൊജ ബോർഡ് അങ്ങനെ കുറെ പുസ്തങ്ങങ്ങള് വായിച്ച് നിംന വിജയുടെ പുസ്തകം വായിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതിനുള്ള അങ്ങനെ കുറെേ എനിക്ക് ത കുറെ പ്രയ പുസ്തകങ്ങളാണ്ഞാ ശ്രദ്ധ കേന്ദ്രകരിത് എനിക്ക് വളരെയധികം ആകർഷകമായി തോന്നിയ പുസ്തക അതാണ് എനിക്കത് പലതും പല ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടം അവിടെയയിരുന്നു. ഞാനത് കണ്ടെത്തി എനിക്ക് കുറച്ച്യങ്ക സന്തോഷണ്ട് കാരണം ഞാൻായിക്കാത്ത ഒരു വ്യക്തിാണ് പക്ഷെ ഇത്രയുംങ്കും എനിക്ക് വായിക്കൻറ്റും ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് ഒന്ന് ആ ഒരു തല എഴുത്തുകാരന്റെ രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടയിരിക്ക ഞാൻ അങ്ങോട്ട് വ്യതിരിച്ചത്- അപ്പം ആഹ് എന്താൻ പറഞ്ഞ മരക്കുറിായിട്ട് വായിച്ചു മികച്ചൊ ഒരു പുസ്തകമാണ് സ അതൊരിക്കലും യാഥാർത്ഥ്യമാണ വെച്ചാല്ല പക്ഷെ നമ്മള് വായനക്കാരെ ആ ലോകത്തേക്ക് കൊണ്ട പോന്ന് മികച്ചൊരു പുസ്തകമാണ് എല്ലാരരും വായിച്ചിരിക്കണം വളരെയധികം റിചമാണ് ഏത് സാധാരണക്കാർക്ക് പിന്നെ ഒരു സാധാരണക്കാർക്ക് മനസ്സിലായരു നിങ്ങൾക്കു അത് ഈസിിയയിട്ട് എളുപ്പത്തില് മനസ്സിലാക്കാൻ കഴിയുന്നൊ ഒരു പുസ്തകമാണ്.
ഓ അതെയോ ഇപ്പൊ പറയുന്ന പോലെ തന്നൊങ്കൾ പറയുന്നുന്നത് പോലെ വായനാശീലം എന്തും എ എല്ലായ്പഴും എല്ലാ മനുഷ്യനും വായനാശീലം വളർത്തിയെടുക്കണം അനിവാര്യമാണ് അപ്പം വായനലൂടെ വേണം നമ്മൾ ഓരോരുത്തരും വളരൻ അപ്പോൾ നമ്മുടെ ഒരു അറിവ് മറ്റുള്ള വരും തലമുറകൾക്ക് പകർന്ന് കൊടുക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് വിശ്വസിക്ക ക്കുന്നു. ഇത്രയും നേരം എന്നോട് സംസാരിച്ച് വളരെയധികം സന്തോഷമുണ്ട്‌. താങ്കളുടെ ഈ സംഭാഷണത്തിൽ വളരെ വി ജഞനപ്രദമായ പ്രചോ പ്രചോദനകരമായി വരുന്ന എനിക്കും, പിന്നെ ഏഹ് എനിക്കും സന്തോഷം ഉണ്ട്. വായ ഇതിലൂടെ ഇപ്പോൾ ഒരു വായനശിലം വളർത്തിയടുക്കുയാണെിൽ, നമ്മുക്ക് അറിവും നേടാം. നല്ലൊരു സമുഹം വാർത്തെടുക്കാനും സാധിക്കും. സാധിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. വളരെയധികം നന്ദിയുണ്ട്.
തീർച്ചയായും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നല്ലൊരു വി കൂടുതൽ എന്താണ് അഭിസംബോധന ചെയ്തതിന് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. നന്ദി.
അെ
ഉം